ഹലോ ഹലോ കേക്കാവോ കേക്ക ആ ആ ആ ദാ ഇറങ്ങുവാ ഞാൻ വെളീലോട്ട് ഇറങ്ങുവ
അതാ നല്ലത് കാരണം ഭയങ്കര ഒച്ചയ അപ്പൊ നമുക്ക് കേക്കാനും പറ്റ്
ആ അതെ ഭയങ്കര ഏറെ വിന്ത് മഴയും എല്ലാം കൂടെയായിട്ട് ഭയങ്കര സൗണ്ട്
ആഹ് കുട്ടികൾ ഇണ്ടല്ലേ അത ഞാൻ ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ അടുത്തും നീങ്ങിക്കാൻ പറഞ്ഞു ഇല്ലേൽ പിന്നെ ഭയങ്കര ഒച്ചപ്പാട ആയിക്കോളു
ആഹ് ഞാനേ വെളിയിൽ ഇരിക്കുവായിരുന്നു ആ അന്നിട്ട് ഞാൻ പിന്നെ കേറിയതാ അപ്പൊ ഞാൻ വിളി കോള് വിളി ച്ച് ഉം കോൾ വിളിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു കോൾ ചെയ്ത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പൊ കതക് തുറക്കാൻ പറ്റിയില്ല ആ കൊഴപ്പില്ല സുഖമായിട്ടൊക്കെ പോവ്ന്ന് പിന്നെ മഴ ഉച്ചയാക്കുമ്പഴതേക്കും ഇടിയും മഴയും ഒക്കെയായിട്ട് ഇങ്ങനെ നിക്കുവാ
അതെ ഇവിടെ നല്ല മഴയുണ്ട് അതെല്ല കേരള കൊണ്ടുന്ന് മഴ ഉണ്ട് എന്നാലും പക്ഷെ ഏ അടുത്തച്ഛന്റെ വീട്ടിൽ പോയി അപ്പൊ ഞാൻ ഒരു കോടേം കൊണ്ടാ പോയത് അപ്പൊ വലിയ മഴയൊന്നും ഇണ്ടായില്ലേ എറങ്ങി കുറചു ച്ചു കഴിഞ്ഞപ്പേക്കും മഴങ്ങട് തൊടങ്ങി പിന്നെ ഒന്നും നോക്കില്ല അങ്ങടും പോവാൻ പറ്റില്ല ഇങ്ങടും പോകാൻ പറ്റില്ല പിന്നെ ഫുള്ള് മഴയും കൊണ്ടിങ് പോന്നു എന്താവോ എന്തോ
ആണല്ലേ ആ ഇവിടെ ഭയങ്കര മഴ ഇങ്ങനെ രാവിലെ തൊട്ടേ ഭയങ്കര ഇടിയും ഊരാപ്പും ബഹളം
ആഹ് ഇവിടെ ഇതായിന്ന് കുറച്ചു നേരൊക്കെ ഇണ്ടായിരുന്നു അത്കഴിഞ്ഞപ്പോ കുറഞ്ഞു ആഹ് മഴയില്ല
ആണല്ലേ ഇവിടെപ്പോ ചാറിക്കൊണ്ടിരിക്കുവ ഏ മ താ എങ്ങനെ ചാറി വരുവാ
ഇവിടെ വല്യ കുഴപ്പില്ല നിന്നു അതാരണം പുറത്തേട്ട പിന്നെ പണിയൊക്കെ കഴിഞ്ഞോ
ക്കല്ല എല്ലാം മേടിചോ ആ കഴിഞ്ഞ ഇ രാത് ഫുഡ് കഴിപ്പ്
ഉം ഏകദേശം കഴിഞ്ഞു ഇ ആ ആ ഏകദേശം കഴിഞ്ഞു സ്കൂളിലെ ക്കുള്ള പരിപാടിയൊക്കെ ഇനി ഇപ്പ യൂണിഫ് ഫോമ് വാങ്ങിക്കാണ്ട അത് ഏഹ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പ അത് പോയി വാങ്ങിക്കണം
ആഹ് ആഹ് ആ ഇവിടെ ഇയാള് ഓൻ പൊക്കാന ഇപ്പ ഈ വർഷം ഇനി ഇത് ചേർത്തതേ ഉള്ളൂ
ആ അടുത് തന്നെ
ആ വയ്യാക് ആ പ്പയ്യാക്കും എല്ലാം മേടിച്ച് ഇതുപോലെ യൂണിഫോം ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാൽ
ആ ഒന്നാം തീതി ആ എൽ കെ ജി അല്ലേ അപ്പൊ അതുകൊണ്ട് കൊർ ച്ച് സമയം പിടിക്കാം അതുവരെ കളർ ഡ്രസ്സ് ഇടാലോ കുട്ടികൾ
ആ അല്ലേ ഇവക്ക് പിന്നെ പത്താം തീയതിയൊക്കെ ആകുമ്പോഴേ ഇവർക്ക് ക്ലാ തോടങ്ങത്തുള്ളൂ എൽ കേ ജീ കാർക്ക്
ആണോ ഇവിടെ എല്ലാവർക്കും ഒരുമിച്ചാ
ആണല്ലേ ഇവർക്ക് പത്താം തീയതിക്കെ ആവും
ആ ഇവിടെ ഒരുമിച്ചാ തൊടങ്ങാ
ആ ഇവിടെ ഇവർക്ക് മാത്രം എൽ കെ ജിക്കാർക്ക് മാത്രം
ആ ഇവടെ അങ്ങനെ ഒന്നുല്ലാ ട്ടോ കാണം ഇവര് എൽ കെ ജി കേർണ സമയത്താണെങ്കിലും ഒരുമിച്ചന്നെ തൊടങ്യിയെ അങ്ങനെ വ്യത്യാസം ഒന്നും ഉണ്ടായില്ല
യിരിക്കും ജൂൺ ഒന്നിന് സ്കൂള് തൊർക്കും അങ്ങനാണ് പക്ഷെ ഇയാള് ചെർത്താ അ ഇവടെ ജൂൺ ഒന്നിന് ഒറക്കത്തില്ല ജൂൺ മൂന്നിന് പൊതുവെ സ്കൂള് അവരെ അവിടെ സ്കൂൾ തൊറക്ക പക്ഷെ ഇവർക്ക് ക്കാർക്ക് ഇത് തുടങ്ങുന്നത് പത്താം തീയതി തൊട്ട പക്ഷെ ഇവർക്കും ജൂൺ മൂന്നിന് പോണോ ആ ഇവർക്കും ജൂൺ മൂന്നിന് പോണോ അ നമുക്ക അറിയത്തില്ല അവര് ഗ്രൂപ്പിൽ മെസ്സേജിടും കൺഫോമായാണുള്ളത് പത്താം തീയതിയൊക്കെയാണ് ഇവരെ ക്ലാസ് ആ ജൂൺ മൂന്നിനാ ഇവർക്ക് മറ്റേ പിള്ളേർക്കൊക്കെ സ്കൂൾ തൊർക്ക ആ അന്ന് ഇവർക്ക് പോണോ നമുക്കറിയത്തില്ല പക്ഷെ നമ്മളെല്ലാം കര്തിയിരിക്കുവാ
ആ അതെ പറയാൻ പറ്റോ ഞങ്ങ്ക്ക് ന്നാ കഴിഞ്ഞ ദീസം വന്നു മെസ്സേ സ്സേജ് ചെൽപ്പം ഒന്നാം തീയതി തന്നെ ഒന്നാം തീയതി ക്ലാസ് ഒന്നുല്ല എ ജസ്റ്റ് ഒരു മീ- റ്റിങ്ങ് മാത്രേ ഉണ്ടാവൊള്ളൂ ആദ്യത്തെ ദിവസം ഒരു എല്ലാരും വന്ന് കുട്ടികൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യ എല്ലാവരും പ്രിൻസിപ്പളും സ്പെഷ്യൽ ഗെസ്റ്റെക്കെ വന്ന് കൊർച്ചേരൊന്നു എല്ലാവരായിട്ട് ഒന്ന് സംസാരിക്കത്രേള്ളൂ വേറെന്നുണ്ടാവില്ല മ് അതെ ആദ്യായിട്ടാണല്ലോ ഞങ്ങ്ക്ക് കഴിഞ്ഞൊരു രണ്ടുമൂന്നു കൊല്ലായിട്ടിങ്ങ എല്ലാ കൊല്ലോം കൊറേ നേരം അവ്ടെ പോയിരിക്ക നമ്മക്ക് ക്ക് ബോറടിച്ച് അത്രേ ഒള്ളൂ
ആണല്ലേ ഹ് ഹ് ഇന്ന പിന്നെ അമ്മ അതിനെ ഇയാളെ ചേർന്ന സ്കൂള എന്റെ അമ്മ അപ്പൊ അമ്മക്ക് ഒരുവിതക്കെറിം പക്ഷെ അമ്മയും പറഞ്ഞണ്ട് ഇതുപോലെ അല്ല അമ്മ അവിടെ ലാബില
ലാബില് ഓക്കെ
ആഹ് ഞാൻ നമ്മടെ വിദ്യാലയത്തിലാ അവിടത്തെ ലാബില് അവിടെ പിള്ളേരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിക്കും. ഉം ലാബ് കേറത്തില്ലേ ചെയ്യാൻ മേണ്ടി ചെന്ന് അവിടുത്തെ എല്ലാം എടുത്തു കൊടുക്കാനും ആ അപ്പം ആ അങ്ങനെന്നെ പിന്നെ അവിടത്തെ യു കേ ജി പിള്ളേർക്ക് ആയയുമായിട്ടങ്ങനെ
ആ അപ്പോ ഫുൾ ടൈം പണിയാണ്
ഉം ആള് ശരിക്കും കാ ഫിസിക്കലി ആള് ഓക്കെ ആല്ലേ? ഒരുപാട് വയ്യാഴിക ഉള്ള ആളാ ഉം പക്ഷേ നമ്മുടെ സാഹചര്യം വെച്ച് നമുക്ക് വീട്ടിൽ നിക്കാൻ പറ്റ ജോലി നമുക്ക് എന്തെങ്കലും സാഹചര്യം
ആ ആയ ആയമാര് എന്ന് വെച്ചാ അവിടെ പിള്ളേര് ക്ഷ ണ്ണ വരപ്പിക്കും ഇതുങ്ങളൊക്കെ തന്നെ ചെറുതലായിരുന്നപ്പോ ഭയ ങ്കര ബുദ്ധിമുട്ടായിരുന്നുന്ന് ആയമാര് പറയും ഭക്ഷണം കഴിപ്പിക്കാൻ
ഓ ഭയങ്കര പാടാ ഭക്ഷണം കഴിപ്പിക്കാൻ അമ്മ അമ്മ ഇങ്ങനെ വന്നിരുന്ന് പറയു കേക്കാം പിള്ളേരുടെ കാര്യക്കെ. ഇപ്പൊ ഞാൻ ഇതൊന്നും അല്ല അവിടെ അവിടെ സ്കൂളിലാക്കാ ഇവിടെ ആ അനിയത്തിടെ മോനും ഈ വർഷാ ചേർ എന്റെ അനിയ ന്റെ മോൻ ഈ വർഷം യു കെ ജി ചേർത്ത് അഹ് എൽ കെ ജിലെത്തിയോ അനിയത്തിടെ എളയ അനിയത്തീടെ മോനാണെങ്കിൽ പോലും നാലു മാസത്തേക്ക് മൂത്ത ത് അയാളാ. മാസങ്ങളുടെ വ്യത്യാസമുണ്ട് അപ്പം നമ്മള് ആ അപ്പം അയാളെ ഇരുത്തിയതാ എനിക്ക് അമ്മ അവിടെ പോദിച്ച ഇവര് അവിടെ ചെന്ന് അവിടെ അമ്മയെ കണ്ട് ബഹളം വക്കും അവിടെ അങ്ങനൊന്നും പറ്റത്തില്ല അവിടെ നമ്മള് അമ്മമാര് ആറ്റിമാരന്നൊക്കെ വിളിക്കണ്ടേത് ഇവര് കയറി വന്ന് അമ്മാ അമ്മേ എന്നൊക്കെ വിളിക്കും അപ്പം എനിക്കാ ഞാൻ എപ്പഴും പറയും ഉം ഞാനപ്പോ അമ്മ അവിടത്തെ അമ്മ വന്നാൽ ഇതുപോല ഇവന്മാര് കയറി എന്റെ മോൻ അമ്മേനെ പേര് അമ്മമ്മേ പേര് ഇട്ട വിളിക്കുന്നെ ഷീജേന്ന് ആണ് ഷീജേച്ചിയെ അപ്പൊ ഞാൻ പറയും അമ്മേ ചെലപ്പ് അപ്പൊ അങ്ങനെ വിളിക്കും കെട്ടൊ എന്റെ മോനു ഇവനാര്
അയ്യോ പറയാൻ പറ്റില്ല ഓർക്കില്ലല്ലോ
വർക്ക് അവർക്ക് അല്ലെങ്കിൽ അവർക്കും പറഞ്ഞ് മനസ്സിലാക്കാ അവർക്ക് അറിയത്തില്ല പ്രായം അതല്ലേ ആന്റി ആണെന്ന് പറഞ്ഞ് കൊടുക്കാനും പറയാനും ഇത്തിരി ആകെ അത് നമുക്ക് പറയാല്ലോ അവാന്മാരാക കുഴപ്പമില്ല അവരെ വളർച്ച നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാൻ പോയത് പറ്റത്തില്ല പിന്നിപ്പ നമ്മൾ അഡ്മിഷൻ എടു ആഹ് എപ്പോഴുണ്ട് നീ അമ്മച്ചി ചിലപ്പോ ഇത്രേ ക്ലാസ്സിലെ എൽ കെ ജി യു കെ ജി ക്ലാസ്സ്‌ ആയിരിക്കും ഈപ്രാവശ്യം കിട്ടുന്നത് ഇല്ലായിരുന്നു നോക്കുന്നു ഞാൻ ഏണി കയറി രണ്ടു പേരും ര ക്ലാസ്സ്‌ ഓരോരോ മക്കൾടെ മക്കളുണ്ട് ആ അതുകൊണ്ട് അമ്മയ്‌ക്കറിയാം ഏതെ ഏതെങ്കിലും നമുക്കൊരാശ്വാസം അമ്മയുണ്ടെന്നുള്ള സമാധാനം ഉണ്ട് പിള്ളേര് ആദ്യായിട്ട് ചെല്ലുന്ന
ന്നാലും ഇപ്പോഴത്തെ പി വെച്ചോളൂ
പോയില്ല ഭയങ്കര മടിയ അയാൾക്ക് ഭയങ്കര മടിയ ഫുഡോക്കെ കഴിക്കാൻ ഉം പക്ഷെ കഴിക്കും ആക്കി തോന്നണം വിഷക്കുന്നുണ്ടെങ്കില് ഫുഡ് എടുത്തിട്ട് കഴിക്കും തനിയെ എടുത്തിട്ട് കഴിക്കും ആള അങ്ങനെയാ ആ പക്ഷെ നമ്മളിപ്പ എന്തെലും സാഹചര്യത്തിൽ നമ്മള് വേറേ വിശപ്പാണെങ്കിൽ അയാള് കഴുകിയും വെയ്ക്കും അതൊക്കെ ചെയ്യും പക്ഷെ അ നമ്മ നിർബന്ധമില്ല നമ്മളിപ്പോ സമയത്തിന് കൊടുത്താലൊന്നും അവൻ കഴിക്കത്തില്ല വിശപ്പാണെങ്കിൽ മാത്രം ആളി ആ ചില ഫുട് ചില കാര്യങ്ങളൊക്കെ സാമ്പാർ മുട്ട അങ്ങനെ പറ്റി കറിയവേ അവിയലും തോരനൊന്നും വെച്ചകഴിക്കത്തില്ല സാമ്പാർ വെച്ച് കൊടുത്താൽ ചിലപ്പൊ ആ സാമ്പാർ വേണം മൂന്നു നേരം സാമ്പാർ കൊടുത്തുകഴിഞ്ഞ മോൻ സന്തോഷം സാമ്പാർ വെച്ച് കൊടുത്ത കഴിക്കും ഞാനപ്പ
എന്റെ മേനും അതെ സാമ്പാറ് രസം
ഇതേ രസമില്ല സാമ്പാർ വെച്ച കഴിക്കും അപ്പൊ രാത്രി പറയാം സാമ്പാർ വെച്ചായി ഞാൻ പറയാ അങ്ങനെ അപ്പൊ ഞാൻ ഇത്തിരി അധികം അപ്പ ഫ്രിഡജി വെച്ചിട്ട് ചൂടാക്കി അങ്ങനെയ ഉള്ളു അങ്ങനെ ചോദിക്കും അല്ലെകില്ലേ ചോറെ കഴിക്കത്തില്ല പിന്നെ മൊട്ടയോ എന്തെങ്കിലും അങ്ങനെ മൊട്ട എന്തേലും കൊടുക്കണമെങ്കിൽ അങ്ങനെ
ഉം ഇവിടെ പിന്നെ നോൺവെജാ മോൻ കൂടുതലും പച്ചക്കറിയൊക്കെയാണ് കൂടുതലും ഇഷ്ടം മോൾക്ക് പക്ഷെ കൂടുതൽ ഇപ്പൊ മൊ മുട്ട മീൻ ഇറച്ചി അങ്ങനത്തെ എന്തെങ്കിലൊക്കെ ആണെങ്കിൽ ഓക്കെ കഴി ഇല്ലാന്ന്ണ്ടെങ്കിൽ വേണ്ട നിർബന്ധഇല്ല കുഴപ്പമില്ല വേറെ എന്തെങ്കിലും കിട്ടിയാൽ മതി
ആഹ് എന്തുവാ ചില സമയതൊള്ളൂ കേട്ട ഇത് പക്ഷെ മോട്ട ഇഷ്ട മോന് മുട്ട പുഴുങ്ങി കൊടുത്താലൊക്കെ ചെല സമയത്ത് കഴിക്കും പക്ഷെ പൊരിച്ചേ കൊടുത്താ കഴിച്ചോളും അപ്പൊ ചോറ് കൊടുക്കുമ്പൊ ഞാൻ പറയും ചോറ് കഴി മൊട്ട ഇങ്ങ് എടുത്ത് കഴിക്കാം അപ്പൊ നമുക്ക് സമാധാനം ആവും കഴിച്ച് എന്നുള്ളത് ഒരു സമാധാനമുണ്ട് ഉം അതാ ഞാൻ ഇന്ന് അമ്മ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ് സാമ്പാറാന്ന് അവിടെ അറിയും സാമ്പാറ് ആയത് കൊണ്ട് ചോറ് കഴിക്കില്ലെന്ന് അ അമ്മ പറഞ്ഞു ഒരു കാര്യ സാമ്പാറൊക്കെ കഴിച്ച് സാമ്പാർ വെച്ച് മൊട്ട അവിടെ അലൗഡ് അല്ലായിരുന്നു ഇപ്പൊ ഈ വർഷം ഈ കഴിഞ്ഞ വർഷം തൊട്ട് അവിടെ അലൗഡ് ആക്കി
ആ ഞങ്ങക്കും അതെ ശെരിയെന്നാ ട്ടാ പിന്നെ വിളിക്കാം
ആഹ ഓക്കെ ഓക്കെ ശരി ഓ